കേക്കണില്ലേ എന്ത ഇപ്പളാ പാത്രം മോർണേ കഴിഞ്ഞിട്ടില്ലേ
ഉം ഞാൻ തുൊടക്കാൻ നിക്കാ
ആ ഇമ്മിച്ച ഉം
അങ്ങനെ പത്തിൻറ്റ് അവാതെ
അത് പറയല്ലേ മാനു പോയോ ഉം ഇമ്മിറ്റൊ
വ്ഡെണ്ട്
ആഏ എന്താ കൂട്ടാന്
കൂട്ടാന് മീൻണ്ട് പരിപ്പും കുമ്പോളെങ്ങി കറിണ്ട്
അപ്പൊ ഈ മീനെന്ത് മീന അയിലയോ മത്തിയോ?
അടവ്
അടവാതന്നെപ്പല്ലോടുത്തുംകുടും അടവും എന്താ ഈ ലീമത്തി മത്തിയല്ല രസണ്ട്ട്ടോ കാരണം ഇപ്പഞ്ഞീ കൂടി ഇണ്ടായതോണ്ടേ. ആ അടവന്നെപ്പ പടിയൊള്ളത് അടവു അയിലേം. എങ്ങനെ?
മീനയ്ന് വരവ് കൊറവല്ലേ.
ആ നൂറുപ്യ ഏതെടുത്താലും നൂറ്പറഞ്ഞ്ങ്ങാണ്ട് ഇന്നലെ വന്ന്‌ക്കണ്.
എപ്പയി ട്രോളിംങ്ങാണല്ലോ.
ഇപ്പൊ ഇനി പ്പയി രണ്ടുസം വെയില് ശരിയായില്ലേ ഇന്നലെ വന്നിക്കണ് ഇന്ന്‌ വന്നിട്ടില്ല. ഇന്നലെ വന്നോക്കുനു ഏതെടുത്താലും നൂറ് അടവുണ്ട് മത്ത് ത്തിയൊണ്ട് അയിലെണ്ട് മൂന്നുണ്ട് ഏ?
ഇജാണോ സിലോപ്പിയണോയിച്ചിന്നത്?
ഉം ആരോട്?
ഏ നിങ്ങോട്ട് പോരണ താത്തയാക്കാരം താ ത്തണ്ട് രാവിലെ ന വിളിച്ചുങ്ങാണ്ട്ചോയിച്ച്ണ്ട് വാപ്പ വിളിച്ചിങ്ങാണ്ട് ചോയിച്ചിണ്ട് സിലുപ്യയാണോയിച്ചണ്ട് അപ്പം ഉമ്മാനോട് ചോയിച്ചിണ്ട്. ആ സിലോപ്പിയ ആണോനോയിച്ചിണ്ട് ഉമ്മാനെ അപ്പ ആരാനോയിചിണ്ട്മ്മപ്പോ പറണ്ട് മകളാണ്ന്നറിയണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ന്നാ
എച്ചാൻ പറ്റൂല.
എൻക്കിഷ്ടല്ലത് അത് നല്ല രസണല്ലോ.
രസല്ലത്ത മീന.
ആ മു ഞ്ഞാന്നു തിയെമാർക്ക് ണ്ടുസം മുന്നേ നജീബിന്റെ അവിടെ പണിക്കാരുണ്ടായിനു പണിക്ക എന്താ ഓലെ ഓൻക്ക് തെങ്ങിന് തൊറക്കാനും ഓനെ മേലേ സ്ഥലം വാങ്ങീട്ടില്ലേ അപ്പത് തൊ ക്കാനെങ്കിലൊക്കെ പണിക്കാരണ്ടായിന് അപ്പയാക്ക് മീന്റെ മാതിരി കൂട്ടാനും മീനും ആ മത്തിം ആ ന്നേനെ സിലോപ്പിയക്കെ വാങ്ങിനു അയില് വീണിപ്പ സിലോപ്പിയോ ദേവർക്കൊന്ന് പൊരിച്ചൊടുത്തോ അപ്പൊ സിലോപ്പി പൊരിച്ചൊടുത്തപ്പോ അയാള് കൂട്ടികോണ്ടപ്പൊ നല്ല രസക്കെണ്ട്. ചച്ചാ ഒരു വേറൊരു ചോയ് ആണ് പക്ഷെന്നാലും ഇഷ്ടപ്പെടുന്നവർക്കു കൊഴപ്പില്ല.
ഉം
അങ്ങനെ അങ്ങനെ അപ്പൊന്നെ എനിച്ചിഷ്ടണത്. തയാള് തിന്നത് അയാൾക്കൊഴപ്പൊന്നുല്ല അയാൾക്ക് അതോ ഞാൻ ഇട്ട് കൊടുത്തിനോ പിന്നെ ന്നത് തിന്നോ തിന്നുലാറിയില്ലല്ലോ പിന്നെ അയിലയും നത്തളുണ്ടായിന് പൊരിച്ചത് അതു തൊയാക്ക് അ അതൊക്കെ തിന്നുക്കണ്ടയാള്.
ഉം
അപ്പജല്ലാം പോയി മീനൊക്കെ തിന്നണ സിലുപ്പി
ആദ്യഷ്ട്ടോണ്ടായിന് പിന്നെ വേർതുത് പിന്നയിന്റെ ചെവനിക്ക് പറ്റ്
ആ വേറെച്ചോയാത് വെറച്ചിഷ്ട്ടാണോത്?
അതിന് ചെവയല്ലപ്പ്‌
ആ മണ്ണ് ചോയ പോലെ.
ആ ആയെനിക്ക് പറ്റില്ല.
ഉം അപ്പ പിന്നെഴച്ചല്ലഷ്ടപ്പെട്ടു അത് ഞാദ്യ പെർക്ക ചതവ് ഓക്കെ ഒക്കെ പടട്ടങ്ങാണ്ടല്ലേ ഇതാക്കിയാണ്ട് ഇതാക്കിയപ്പ എന്തച്ചഷ്ടപ്പെട്ടു. പൊതുവെ അങ്ങനെഷ്ട്ടാണത്. പൊയമീനും അങ്ങനത്തൊക്കെഷ്ട്ടാണ് അപ്പ പിന്നെ വല്ല്യ കൊയപ്പല്ല.
ജ് വാണ്ട പറഞ്ഞെൻ തോന്നു.
അസുഖാണ് നന്നാക്കാനൊക്കെ രണ്ടു വാതത്തെ ചെളി എന്താ മുള്ളും കളിഞ്ഞുങ്ങാണ്ട് തേ ആ ആ രണ്ട് മുള്ളും സൈഡ്ത്തെ രണ്ട് മുള്ളും കളഞ്ഞാൽ പിന്നെ ചെളക്കിയും കളഞ്ഞാലേ സംഭാ ഇഷ്ടപ്പെടുന്നവർക്ക് കൊഴപ്പമില്ല കയമ്പുണ്ടാകും വല്യ വല്യ മുള്ളാണ് ഉള്ളിലൊക്കെ
ആ എന്നാ ഇജ്ജ് വറുത്തോ ഞാൻ പൊള്ളിച്ചൊക്കെ തിന്നിനി ആദ്യക്കെ
ഉം
മറ്റേ കരിമീൻ്റെ ഒക്കെ ഇതായിരുന്നു
ആഹ ആഹ അതേമാരിക്കാ തോന്ന കരിമീന്റെ മാതിരി അപ്പൊ ഞാൻ ഇജ്ജാണെന്ന് കരുതി അനക്കെവിടുന്നേം കിട്ടീക്കാണാവോ വന്ന താത്തയ്ക്കാരം എന്ന് ചോച്ചിക്കന്നാ വന്നമെങ്കില്‍ ബേക്കറി കൂടി വന്നിട്ടുണ്ടാവും വാങ്ങിയത് എന്തായാവം
നിങ്ങൾ കൊടുന്നതാണോ രാവിലെ
ഇല്ല എന്നിട്ട് ബേക്കറീന്നാ തോന്നുന്നുണ്ട് താത്ത ചോദിച്ചിന്ന് അപ്പൊ വാപ്പ പറഞ്ഞു വാണ്ട ഇമ്മ വാണ്ട പറഞ്ഞു അപ്പൊ പിന്നെ വാപ്പ അപ്പൊ പറഞ്ഞു വണ്ടാന്ന് പിന്നെ വാങ്ങീട്ടില്ലാ തോന്നുന്നുണ്ട് താത്ത ഇനി അവിടുന്ന് വിള ചോച്ചിക്കാ തോന്നുന്നുണ്ട്‌ ബേക്കറിന്നാണ് സംഭവം ഞാനിന്നാ ഇജ്ജാണെന്നി കരുതിയത് എനക്ക് ഇനി എവിടുന്നേലും ആരെങ്കിലും കൊറെ തിന്നിട്ട് ഇജ്ജ് പോയി ചോദിച്ചാണെന്ന് കരുതി ഏ എന്ത്യാ ഓല് ആരും തിന്നൂലല്ലോ ഓൽകൊന്നും ഇഷ്ടല്ല
ഉം
വാപ്പ തിന്നൂല്ല ഇമ്മ തിന്നൂല്ല ഇവലെ കാക്കുവൊന്നും തിന്നൂല ഇച്ച് എന്താ ഇഷ്ടമാണ് അത് ഏ
വപ്പ തിന്നൂലെ
വാപ്പ പോയിട്ടില്ല വാപ്പ റൂമിലുണ്ട്‌ ഉമ്മ പോയിക്ക്ണു വാപ്പക്ക് പനിന്ററക്കെ ക്ഷീണായിട്ട്
ഉം ഉം
ഇന്നട്ട് മക്കൾഞ്ഞ എപ്പഴാ വരുക നാലരക്കല്ലെ വര നാലണിക്കോ
നാലേകാൽ
മറ്റോന് എന്താ വരുന്നുണ്ട് പറഞ്ഞിട്ട് എന്തായി അനോ
ആ പറഞ്ഞവൻ പനിയൊക്കെയാണ്
ആഹ് ആഹ അത് വാപ്പാക്ക് പനി നി വാപ്പിനി ഇഷമോള പത്തുമണി ഒക്കെ ആഴിക്കുണു പിന്നെ വന്നപ്പൊക്കെ
ആ ഞാനാന്ന് ഇതേമന്തിരിക്ക് കൊടുന്നപ്പോ ഞാനന്ന് എവിടേക്കാ പോയിന്നെ ഞാൻ പോയി ആ പോയി വന്നപ്പോ പിന്നെ ദായാനും വരുന്നുണ്ട്
അസ്ന പിന്നെ പോകും പറഞ്ഞീനി അല്ലെങ്കില്‍ അസ്ന അന്റെടുത്തു
ആ അവളും പോകുന്നഞ്ഞപ്പോ ഇണി അടുത്താഴ്ച്ച വരില്ലേ
അടുത്താഴ്ച ഇരുത്തൊപതാംതി ആദ്യം പറഞ്ഞീനി ഇരുത്തൊപതാംതി ആകുമ്പോ ഇവിടെ വണ്ടി വേണം പറഞ്ഞിരുന്നു അപ്പൊക്കെ എന്തായാലും എത്തിയേക്കാറും അവിടുത്തെ സ്കൂള് പൂട്ടി കഴിഞ്ഞാല്
ഉം ഉം
ഈ മാസം ലാസ്റ്റ് എന്തായാലും പ്രതീക്ഷിച്ചാ ഇന്ന്പ്പോ ഇരുപത്തിമൂന്നാം ആയിലെ
ഉം
ഉം ഉം അപ്പൊ എന്താ വണ്ടിയൊക്കെ കൊടുന്നച്ച്ക്കുന്നു മറ്റെത് ഇരുപത്തെട്ടാം തിയതി ആവുമ്പോൾ അവനക്ക് കാറൊക്കെ വേണെന്ന് പറഞ്ഞിരുന്നു
ഉം ഏത് സിഫ്റ്റോ
ആ സിഫ്റ്റ്‌ വണം ന്ന് പറഞ്ഞാരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടന്നച് ക്കണ് ഓൾ പറ യ ഞ്ഞ വണ്ടി അങ്ങനെ പോകുമ്പോ ശ്രദ്ധിച്ചാ മതി അപ്പൊ പിന്നെ ഓൺലൈനിൽ നോക്കുമ്പോളും കാണാതക്കുമ്പോ പ്രതീക്ഷിക്ക ച്ചറ ഒന്നും പറയണില്ല ഡേറ്റും കാ ഓനു മറ്റോരൊക്കെ വരണില്ലേ പഞ്ഞി പത്താവു
ഓനെന്ന
ഓനും ഇതേമാർക്ക് സർപ്രൈസാണ് ഡേറ്റ് പറയണില്ല ആരോടും ഓനടുത്ത് ടുത്ത മാസം ആണണ്ട് അ
കല്യാണന്തായി
ആഹ് കല്യാണം ആഗസ്റ്റ് ആകുമ്പക്ക് കല്യാണം ഉണ്ടാക്കിയാൽ കല്യാണം ഓനടുത്ത മാസം വന്നാ പിന്നെ ആഗസ്റ്റ് കല്യാണം ഉണ്ടാക്കിയാലേ
ഉം അപ്പത്തിനോം പോവും മേണ്ടേ
ആ അപ്പൊ ആഗസ്റ്റ് ലാസ്റ്റക്കോ ആക്കെ ആവുമ്പോ കിണ്ണിക്കും പോണം അപ്പൊക്കെ പിന്നെ ഇണ്ടാക്കണംന്ന് അറിയുന്നണ്ട ഇഞ്ഞി വന്നാലേ രണ്ടു കൊല്ലം കഴിഞ്ഞിൽ ആയില്ലേ
ആവ്മോൽത്തന്നെ
ഉംഓ പോയിറ്റേ ഇതിങ്ങനെ ഉറപ്പി ഇച്ചിട്ട ഇപ്പ രണ്ട് കൊല്ലായില്ലേ ഇഞ്ഞു ഇഞ്ഞുംഇങ്ങ നീട്ടി ഇടുമ്പോ മോശല്ലെ ഇത്രയും ആയില്ലേ
ഉം
നോക്കുംനെ ദിവസം പറയുമ്പോ നമുക്ക് പ്രായം കൂടല്ലേ
ഉം അവന് ചെറുത് ഓള് വലുത് ഏയ്ക്കാനം
എങ്ങനെ
ഓള് വല്ത് പോ
ആ അതാണ് ഇപ്പ അങ്ങനെയാണ് ഓള് ഇപ്പൊ രണ്ട് മൂന്ന് കിലോ അമ്പത്തഞ്ചുള്ള ഓള് ഇപ്പ നാല് കിലോ കൂടി പറയ്ണ്ട്. അപ്പൊ അയ്മ്പത്തൊൻപത് ആയിരിക്കും കും പറയന്ന്ണ്ട്
ഉം
ഓള് പെട്ടം കൂടണ ഓന് ചെറുതാവുവാണ ഇനിയിപ്പോൊ ഒരു പ്രസവം എന്തൊക്കെ ഇഞ്ഞിപ്പോ പ്രസവ ഇതൊക്കെ കഴിയുമ്പോ കേറെ കൂടന്നല്ലേ നമ്മള് പെണ്ണങ്ങൾ എന്താലും ഇ കൂടുകന്നല്ലാതെ കൊറ യില്ലല്ലോ പിന്നെനോളം ഒന്നാമത് പൊതുവെ നീളം ഉണ്ട് അതാണ് ഓന് പിന്നെ വല്യ നീളല്ലല്ലോ
രണ്ടാളും ഒരുനീളേണന
രണ്ടാളും ഒരു നിളേനു
എ
പോ ഓ പിന്നെ പൊതുവേ നീളോല്ല ഓല ഓള ഓനും നിളല്ല ഓന്റെ പെങ്ങൾ ഇല്ല എന്നാഓന്റെ ഉമ്മക്കെ നല്ല നീളണ്ടേയ്ന് കൊഴപ്പല്ലാത്ത ഓന്റെപ്പം ങ്ങളും നീളല്ല ഓന്റെ അനുസനൊന്നും അന അവനൊന്നും നീളല്ല മക്കളും മൂന്നാളും നീളല്ല ങ്ങനാണ് എന്നിട്ട് ബലൊക്കെ ചോറ്ഴിച്ചോ വാപ്പിം ഇമ്മി
ആ ഇല്ല ഇല്ലേ ഞാനെന്നും രാവിലെ തിന്നേനു പിന്നന്ത് തുകഴിഞ്ഞ് പിന്നെ പണികൊറെ എടുത്തിട്ട് കുയങ്ങി ഇനി ഇപ്പ തുടക്കാണ്ട് തുടക്ക ഴിഞ്ഞ
ആ മുറ്റ മുറ്റത്ത്കൂടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെഔത്തത്തതും അങ്ങനെ കിടക്കും എന്നിട്ടൊക്കെ വെട്ടി കഴിഞ്ഞോ
ഉം ഇക്കെ വെട്ടി അടിച്ച് വാരി
അ ന എവിടക്ക കൊണ്ടയിട
കുറെേതെങ്ങനോട്ട് കിട്ട കൊറെ വലിയ കൊമ്പളൊക്കെ പുറത്തൊക്കെ കിട്ടും അപ്പടത്തെ തൊടുക്ക കൊമ്പല്ല ആണ ഇങ്കി പൂര ഉം
ആഹ അവിടെ പേര വന്നാ തറമല്ലല്ലോ ആഹ
ലോൺ ഇട്ടാണ് എക്ക് ലോണ് ചെരി പറ്റു അവൾക്ക്ന്നെ വേറെ സ്ഥലണ്ട
ആ പോൂല പേരെ എവിടെയാപ്പ
ബേരോഓടെ ഇത്തന ഈ പോണക്കെ ഈറോട്ടിൽ തന്നെ ഉം കൊത്തിയാത്ത അവർക്ക് പൈസ അല്ലതാന അവന ഇങ്ങനെ വക്കണം വലിയ താറ ഇട്ടു വലയ താറയാണ്
ആഹ പിന്നെ ഒന്ന ഇന്ന സ്ഥലവുംണ്ടാവില്ല
സലോ കിസ്റ്റമ
ആ പിന്നെപ്പൊ എന്ത് ഉ
പതിനനേല്ലരുപ ആ
അത്ര സെന്റ്ണ്ട് അത്രക്കെ ഉണ്ടോ
ഉ അ അവനിക്ക് എന്ത് പത്തള്ളം ഒരു ആടുത്തിന് പിന്നെ അവിടെ ഇടിഞ്ഞിട്ട് പിന്നെ ഞ ഞങ്ങളെ എത്തില്ല ഏജ തും കൂടി വല്ല എടുത്തു
ആ
ഞങ്ങ എടുക്കണ വിചാരിച്ചത് പിന്നെ
ആഹ് ഓല ഇടുത്തു മൂത്തച്ഛെന്റെ ഇരുന്ന്
ആമ്മവിന്ന ഞങ്ങരു അപ്പ പൈസണ്ടൈത അ അപ്പ പിന്നെ എടുത്ത പെരന്റെ പണി നടടക്കൂല അപ്പ പിന്നെ അത് പിന്നെ എടുക്കാ വിചാരിച്ച
ഇ ഇപ്പ പിന്നെ കിട്ടിയ ഇപ്പ ഇപ്പൊ നമുക്ക് തോന്നു എത്താ മതിീോണം
പിന്നെ അപ്പോ ഓലിക്കാരാ ഓലിക്ക സ്ഥലം അവിടെ ഇടുകയാണ് അ അപ്പൊ ഇതിനോക്ക് ഈ സ്ഥലം കിട്ടിയയിട്ട് മുന്നിട്ട അയച്ചാണ് അ കണ്ടിട്ട പോല അപ്പൊ അതിലും പൈസ അതിലും കൊടുത്തില്ലേ പിന്നെ ഒക്ക് അവിടെ വേറെ വളരാ ഉണ്ട് കുറച്ച് ഇതു വല ഉണ്ട് അപ്പൊ അതും വിൽക്കണം ആ വിറ്റാണ് അപ്പൊക്കെപ്പാണ്
അര വേണെങ്കിൽവിടെവിടെ കറ്റാനി
ഉം ഒക്കെ പാടാാനെ എന്ത കട്ടാൻ പറ്റും
ആഹ ആഹ
അപ്പൊ എ അതാണ് വേകണുന്നത്
അതപ്പോൊ അൊ അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ പോയി ഇത്രയും തോന്ന സ്ഥലം വന്നക്കോരിക്ക അവിടെ
ഓലാണ് വലുത്
ആഹ
എന്നിട്ട് ഓലിക്ക് വന്ന മൂന്ന കുട്ടികളുണ്ട് പിന്നെ എന്താ മാനൂലിയിലൊക്കെ വലിയ എന്താ ചങ്ങായി വേസ്േ കൂ വലിയ കുട്ടികളുണ്ട് പത്താം ക്ലാൊക്കെ പഠിച്ച കുട്ടികളുണ്ട് പിന്നെ അയിന്റെ തായരെ ഇളച്ചിുണ്ട് പിന്നെ നാത്തുവിനും രണ്ട കുട്ടികളും പെരലാണ് ഈ ഇളച്ചി രണ്ട് കുട്ടികളും
ഉ അവൊക്കെ ഈ ഒരു പരിയിലാണോ ഓല നൽിക്കണുന്നത്
ഓലെ അമ്മീ ണ്ട്
ഉം ആ ഇന്ത് ആ ബല
എന്ത്ക്കണം പിന്നെ എന്താ ഈ മൂന്ന് റൂമും
ആഹ ഒക്കെപാട ആട്ടിക്ക് എടങ്ങേറ്ല്ലോ
അയിന് ഒര് ഒരിക്കും കൊയപ്പൊന്നുല്ലാ. പിന്നെ അങ്ങനെ ഒരുമേല് പോകുന്നുണ്ട്.
നമുക്ക് കേൾക്കുമ്പോളെ കേക്കണോരിക്കാകും ഗതികേട്.
ആ അവൻ രണ്ട് കുട്ടികള് ഒപ്പല്ലേ നാത്തൂന്റേം മറ്റേ ചങ്ങായിന്റേം അ പിന്നെ ഓലങ്ങനെ ഒരുമിച്ച് സ്കൂൾക് പോകും. നാത്തൂനും പണിക്കും പോവും പിന്നെ പിന്നെണ്ടണോ എന്റെ പേരെന്നുള്ളു
ഏ
പിന്നെ ഇങ്ങനെ പോന്നുണ്ട്
ഉം ന്നായിക്കോട്ടെന്നാ.